ഹലോ ആഹ് കേൾക്ക്ണ്ട് ആഹ് ഉം ആഹ് സുഖാണ്. എന്തൊക്കേ അന്റെപാട്.
സുഖാണ്
ആഹ് ആഹ് പിന്നെ കുട്ട്യാൾതാ ഒരാൾതാ സ്കൂൾട്ട് വന്ന്ക്ക്ണ് പൊർത്താ ക്കിതേയ്ന്ന് രണ്ടാളീം കൂടി ഇപ്പങ്ങട്ടന്നെ കേറിവന്ന്ക്ക്ണ്താ. ഇത്തായാലും പർനിക്കുണ്ട് അവര്ക്ക് ഇതൊക്കെ തന്നെല്ല. ഈ അടക്കും തലക്കും കേറി പോവ. മുട്ടായി വാങ്ങ്ങ്ങ. ഒരാളേ ആ ആർ
ഏ ഹലോ ഹലോ
ആ എന്ത് ആ
ഒരാളാറ്ലൊ ഇൻക്കും ങ്ങക്ക് എത്ര ആളാ കുട്ട്യള് കുട്ടിളത്ര ആളാ രണ്ടാളാ ഏ ഇൻക്ക് മൂന്നാളാ
യാ
മൂത്താള് ഒമ്പാക്ലാസ് പഠിക്ക്‌ണ് രണ്ടാമത്തെ ആള് എന്താണ് ഏഴാ ക്ലാസ്സില് മൂന്നാമത്തെ ആളും മൂന്നാം ക്ലാസ്സില്
ആ ആടെ എല്ലാരും വന്ന ന്ന് എന്തേന്ന് അറില നേര് റ്റ് വന്ന്ന്ക്ക്ണ ഒരാള്
ഏ ഇവട വന്നിട്ടില്ല മൂത്താളൊന്നും സ്കൂൾ പോയിറ്റ്‌ല്ല ന്ന് ക്ലാസ്സിന് പോയിറ്റ്‌ല്ല പോണില്ലാന്നർഞ് ഏ മറ്റോല് രണ്ടാളും പൊയ്ക്കണ് വന്നട്ടില്ല വരയ്ക്കാരം അപ്പൊതന്നെ ചായണ്ടാക്കണം കടിയക്കെണ്ടാക്കണം
ആ ഇതരവന്നില്ല പൊർത്തകണ്ട് പോയിട്ട്ണ്ട് ഇഞ് വരുമ്പന്തേലും തിന്നാൻവാണന്നർഞാ പ ങ്ങട്ടവരും അതാപ്പ സ്കൂൾട്ട് വന്നാല് വര്ക് എന്തേങ്കിലു അപ് പാഞ്ഞൂട്മ്പം ന്തെ കൊടുക്കണോ ഉം ചെലെ സമയത്തണ്ട് വിളിച്ചാണ്ട് വരൂല്യ
ആ കുട്ട്യാന്താ എല്ലാ ഭക്ഷണും കഴിക്കോ
ആ കൊഴപ്പല്യ ഉം എന്ത്തൊന്നുല്ല അഹ്പ്പ ആ മ്മള്ക്കെ കഞ്ഞിണെച് പ്പ സ്കൂൾട്ടന്ന കഞ്ഞിണ്ട്ന്നങ്കെ കഞ്ഞിഒട് പ്പൊ ആപ്പ അഹ് മതി പണ്ട് എന്റെ ഭർത്താവ് ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട്ഒര് എന്താപ്പ മൂപ്പര് കഞ്ഞിക്കെ കുടിക്കാൻ പറ്റൊള്ളു
അ ആ
ആസ ഞാന് കഞ്ഞിണ്ടാക്കന്നായിറ്റ് കുക്കർലെ ചെറുപ ചെറുപയറ ട്ടിട്ടെ അപ്പൊന്തയ്യും കുട്ടിള് വരുമ്പോ അവർകുഅത് കൊറച്ചെടുത്തൊട്ക്കും
ആ അതാ നല്ലത് ചെറുപ്പയറൊക്കെ ഇട്ട്കാണ്ട്ള്ള കഞ്ഞിയാവുമ്പം നല്ല ഉ ന്തെലു കുടിച്ചോളൂ മറ്റേത് മ്മള് പൊരിക്കടിക്കെ കൊടുക്കണകാട്ടി നല്ലത് അങ്ങൻത്തൊക്കെ തന്നെണ്
ആ ഏട്ട്തലന്നെ ആട്ണ്ട്വ്ടെ ചെല്പന്ത്യ്യും പാലുണ്ട്ന്ന്ണ്ടേല് കഞ്ഞിചെട്ട പാല്ണ്ടങ്കി പാല്ട്ത്തക്കു ആ ഇവടെമ്മാക്ക് ആട്ണ്ട് അപ്പ പാല് വാ കൊറച്ചന്താലും ആ അ ആട നാലഞ്ചണ്ണറ്റെട്ട്ണ്ട് ഒന്നിനെ ആകെ പാല്ട്കണത്
ഏ
അപ്പൊന്തയ്യ കൊടുക്കൊ അപ്പൊ അതിന്ന്ല്ലാരും ഒരെ ക്ലാസ്ട്ത് കുടിക്കും ചെയ്യലൊ
ആ ആ
ഞങ്ങൾ അങ്ങനണ്ട് പോവു
ഏ
പിന്ന നാതുന്റെ മോൻ ചെൽ ചെൽപമ്മല്ലെങ്കില് നാത്തുനാണ് നോക്കല് ആട ആ അവൾക്കു അറിയ അവൾ ചെറുപ്പത്തിലൊക്കെ ആട്നൊക്കെ നോക്കി ശീലണ്ട് ആദ്യ ഇൻക് പിന്നെ അയിനെ പറ്റിയൊന്നും അറീല ന്നയ്മ ക്ക്‌ പോക്ക്‌ല്ല
തന്നെ
മ്മ് പിന്നെ വേ
പിന്നെ ഭർത്താവിന് എന്ത് പറ്റീതാ
അത് ചെറിയൊരു വണ്ടി തട്ടിയിറ്റെ
ഏഹ്
ആഹ് ഞങ്ങള് അവിടെ പോകുമ്പോൾ വണ്ടി വേറെ വണ്ടി വന്ന് ബൈക്ക് വന്ന് റ്റ് ഇടിച്ചതാ അപ്പം പിന്നെ അപ്പൊ കുറച്ച് റെസ്റ്റിലാ
ഏ ഭർത്താവ് മാത്രേള്ളൊനി വണ്ടീല്
ഞാ കുട്ടികളും ഉണ്ടായിനി ഞാനും ഉണ്ടായിനി
തന്നെ എന്നിട്ട് നിങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടൊന്നുംല്ലല്ലോ
മ്മ് കൊറച്ച് ആദ്യൊക്കെ കുറച്ച് ബുദ്ധിമുട്ടന്നെനി. ഷോർഡറ് പൊട്ടി വാരിയെല്ല് പൊട്ടി പിന്നെ താടി എല്ലാം കൂടി ആ ജ്യൂസ് മാത്രൊക്കെ ആയിട്ട് രണ്ടു മാസം ജ്യൂസ് മാത്രക്കായിട്ട് കുടിക്കലേനി
ആഹ്
ഇപ്പൊ കൊറെയൊക്കെ ശെരിയായി വന്ന് അപ്പയിന്റെ എടെകൂടി ഇപ്പ പിന്നെ ബാ ത്റൂമ്ന്ന് വീണ്. മ റ്റേ കയ്യും കേടന്ന്. ഇപ്പ മിൻ മിനിഞ്ഞാന്ന് പോയിട്ട് അയിന്റെ കയിന്റെ കെട്ടയിച്ച് ഇഞ്പ്പോ ജോ ലിക്ക് പോവാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളകലൊക്കെ തൊടങ്ങീട്ടൊള്ളു
ഏഹ് ഒന്നാക്കാൻ പോകുമ്പ തന്നെ വേറോന്ന് വന്ന്
ന്നെ എന്തെങ്കിലൊക്കപ്പങ്ങനെ വരും
ഏഹ് നോമ്പ് ഇണ്ടാ
നോമ്പില്ല നോമ്പ് ഞാ ഇട്ത്തീനി പിന്നെ ഇൻക്ക് പറ്റാതായി ഞാൻ ആദ്യത്തെ ഒന്ന് തൊട്ട് ആദ്യത്തെ ഒന്ന് തൊട്ടേ അങ്ങനെ അമ്മായിമ്മിം നാത്തൂനും. അപ്പ പിന്നെ ഞാന് ഏതായാലും ഇൻക്ക് നോറ്റ് വീട്ടാൻണ്ട് അപ്പ ഞാനൊന്നും ഇവടല്ലാച്ചിട്ടാണ് നിന്നീനത് ഇന്നിൻക്ക് പോയി ചെയ്ത് ഇനി നാളെ നോൽക്കണം ഇന്ന് നോൽക്കാൻ പറ്റിട്ടില്ല നാളെ എങ്ങനെലും നോക്കണം അയിന് ഇവിടെ എന്റെ നാത്തൂൻ്റെ മോ വയ്യാഞ്ഞിട്ടെ
ആഹ് ഒന്ന് മുതല് പത്ത് വരെ നോൽക്കണോലൊക്കെ ഉണ്ട്
ആഹ് അപ്പമ്മക്ക് വീട്ടാൻ ഇള്ളത് പോകും ചെയ്യും എന്തെലും നേർച്ചാക്കീട്ട് നോൽക്ണോല് അതും ചെയ്യും യ്യോ
ആഹ്
അപ്പന്ന് നമ്മക്ക് ഇപ്പവര് പിന്നിൻ്റെ ആഹ് നാത്തുന്റെ മോക്ക് ചെറിയൊരു പേടി അത് കണ്ട് പേടിച്ചതാണന്നും പർഞ്ഞ് എന്താ ഇപ്പോ ഓൾക്കൊരു പോക്കറിവ് പെട്ടതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ജാതി ഒര് മാനസികരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇണ്ട് അപ്പൊ എല്ലാ ചികിത്സയും ചെയ്യ്ണ് ണ്ട്. ഡോക്ടറിം കാണിക്കണണ്ട് വേറെ ചികിത്സിണ്ട് തങ്ങൻമ്മാര് തും മോല്യെമാര്തൊക്കെ അതും ഉണ്ട് പിന്നെ അവ്ടിം ഈ തങ്ങമ്മാരത് പറ്റൂല്ല ഒളത്താന്റെ വീട്ട്ക്ക് ഞങ്ങൾ പ്പ ന്ന് ആഹ് രണ്ടും കൂടി ചെയ്തിട്ട് മൂന്ന് കൊല്ലായി അതിൻ്റെ ഇടെൽ ഒരു കൊല്ലം മാറി ഒരു കൊല്ലം മാറി സ്കൂൾക്കൊക്കെ പോയി പിന്നെപ്പോ കഴിഞ്ഞ നോമ്പിന് പിന്നെയും തുടങ്ങി ഇപ്പൊ സുഖമായി ഇങ്ങനെ വരുന്നുള്ളു അതു വരെ മുഹ ത്തേക്ക് നോമ്പൊക്കെ പെട്ടന്ന് വെക്കാനൊക്കെ പറച്ച ക്കിയത്
ക്കെ കൊണ്ടാവലാ?
ആഹ് ചോറോണ്ടോവല രാവിലെ റേഷങ്കിടീത്തെ അരിയാണെങ്കിൽ രാവിലെ അവർക്ക് ഉണ്ടാക്ക ക്കും കൂടി ഇപ്പ നോമ്പയപ്പോളെ ഞങ്ങള് കൊറച്ചാളുണ്ടാവോള്ളൂ തിന്നാന് അപ്പൊ അവർക്ക് ണ്ടാക്കുന്ന കുട്ട ത്തില് ഞങ്ങക്കള്ളതും കൂടിണ്ടാക്കും എന്നും സോയാബീനോ സാമ്പാറ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ തക്കാളി തക്കാളി കൂട്ടാൻ ണ്ടാക്കും മുട്ടവൊരിച്ചും
ആഹ് ഇവിടെ തക്കാളി കൂട്ടാനൊന്നും കൊണ്ടാവൂല്ല സ്കൂൾക്ക് സോയാബീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഉരുളങ്കേങ്ങ് പൊരിച്ചത്. ച്ചത് അല്ലെങ്കിൽ വെണ്ടക്ക പൊരിച്ചത്
ആഹ് ഞങ്ങൾ ഉർലൻകേങ് പൊരിച്ചത് കൊടുക്കും പിന്നെ എന്താ കറിയായിട്ട് എന്തേലും വേണ്ടേ അപ്പൊ തക്കാളി താളിച്ചു കൊടുക്കും
ക വൽക്ക് കറിയൊന്നും വേണ്ട ഏതെങ്കിലും ഒരു കൂട്ട ട്ടൻ തന്നെ കൊണ്ട് പോകൂ രണ്ടെണ്ണം ഉണ്ടാക്കിയലൊന്നും കൊണ്ടു പോവൂല്ല ഒന്നെങ്ങോ ഉർള ആഹ് ഉരുളംകേങ് പൊരിച്ചത് അല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചത് അല്ലെങ്കിൽ വെണ്ടക്കൊരിച്ചത് അങ്ങനത്തൊക്കെ പറ്റോള്ളൂ.
അതൊറ്റക്ക് കൂട്ടി തിന്നൂലേ?
ആഹ് അതൊറ്റകൂട്ടിക്കാണ്ട് തിന്നലാ പറയുമ്പോ രണ്ട് കൂട്ട നൊക്കെ ഉണ്ടാവും എന്നാലൊന്നും ഒൽക്കാ കൂട്ടാനാളൊന്നും വേണ്ട
ഞങ്ങൾ പിന്നെ ആദ്യംതന്നെ അത് കൊടുത്ത് ശീലാക്കി നമ്മൾ കറി വെച്ച് തിന്നാതെ അങ്ങന തിന്നാൻ പറ്റൂല അങ്ങനെ ങ്ങനെ കൊ ശീലാക്കി ചിലപ്പോ എന്തെയ്യും നമ്മള് സാധാ മീൻകറിണ്ടാക്കിക്ണ്ന്ന്ണ്ടെങ്കില് അതെടുത്തിട്ട് കൊടുക്കും ന്നാലും കൊഴപ്പല്ല അവർക്ക് പറ്റും കറി ചെലപ്പോ എന്ത തീരെ കൂട്ടൂല ചെലപ്പോ കൊഴപ്പല്ല കൂട്ടുംന്ന്റഞ്ഞണ്ട് കൊണ്ടോവും. അത് എന്തുണ്ടാക്കിയാലും പറ്റൂട്ട ഇനിയിപ്പ സമ്മന്തി ഒറ്റക്കയാലും കൊഴപ്പില്ല
ആഹ് ആ ഇവലും ചമന്തിയൊറ്റക്കാണെങ്കിലും കൊണ്ടോവും അങ്ങനത്തെന്നും കുഴപ്പണ്ടാവില്ല ചമ്മന്തി മാത്രായിട്ടും കൊണ്ടോവും
ആഹ് നമ്മളൊക്കെ സ്കൂൾകോണ സമയത്ത് ഇപ്പ അങ്ങനെതന്നെല്ലേ സമ്മന്തി തകാളി അല്ലെങ്കി ഉള്ളികൂ അതെ അല്ലേൽ മുട്ടപൊരിച്ചത് രസം തന്നെയ്ന് അതൊക്കെലേ. ന തിുമ്പളൊക്കെ രസം തന്നെയാണ്
ആഹ് അത് നല്ല രസള്ളരു ഇതയ്ന് സ്കൂളില് വേ ച്ചുകാണ്ടള്ള ഭക്ഷണം കഴിക്കലും അതൊ അതൊക്കെ വേറെ തന്നെ. ആഹ് കൊറേച്ച കൊടുത്തുങ്ങാണ്ട് കൊണ്ട്ര ചോറ് അങ്ങട്ടൊടുക്കും ഇങ്ങട്ട് ടുക്കും കൂട്ടാനാളൊക്കെ ആയാലും അങ്ങട്ടും ഇങ്ങട്ടൊക്കെ ഇട്ട് ങ്ങാണ്ട് അങ്ങനെക്കെയാണല്ലോ തിന്നീനത്. ഇവരും ആഹ് വിടെ മു മക്കളും അങ്ങനെ തന്നെയാണ് ഓല് ഒരു കൂട്ടാൻ തീ ന്നറിഞുങ്ങാണ്ട് കൊണ്ടോണത് കുട്ടിയാളങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ കൂട്ടാൻ തരുമ്പോ തോന കൂട്ടാ ഉണ്ടാവുന്നറി
ആഹ്
അപ്പൊ പിന്നെ ഒരു കൂട്ടാനന്നെ മതീറഞ്ഞു കൊണ്ടോണതാ
ഉം പിന്ന ങ്ങട്ട് ഇനിയിപ്പ എന്തണ്ട നോമ്പില്യാ നോമ്പിനന്താ ഉണ്ടാകണെന്ന്
നോമിന് ഞാൻ ദോശടാ ആഹ് ഇത ഇറങ്ങാൻ വേണ്ടി പോവാനിക്കാ ദോശടാന്ന് വിചാരിച്ച്. അയ്രി വെള്ളത്തിലിട്ട് ക്ണ് പിന്നെ എന്തെങ്കിലും ഒരു പയക്കേക്കും ഉണ്ടാ ആജാരിച്ച
ആഹ് പഴക്കേക്ക് ലാ പഴക്കേക് അങ്ങനെണ്ടാക്കല് പിന്നെ വിളി പറഞ്ഞരോണ്ടു പഴക്കേക്ക് വിളിക്കണെങ്ക ഉണ്ടാക്കിനൊക്കെ എളുപ്പ
ആ പഴ കേക്ക് രണ്ട് പഴ ഉണ്ടായാലും നമുക്ക് കേക്ക് ഉണ്ടാക്കാം മൂന്ന് മുട്ട ഉണ്ടായാലും രണ്ട- പയ ഉണ്ടായാല്
നീ ഏത് ഇണ്ടാക്കല
കേക്കണ്ട പയം ആദ്യം ചെറു നാല് ഇതാക്കിയാണ് മുറിച്ച കാണ്ട- പയം നുറുക്കിക്കാണ്ട് വാട്ടുക
ആഹ ആഹ
ഇങ്ങനെ നുക്കിട്ട് നെയിലെ വാട്ടിട്ട് പിന്നെ പിന്നെ മുട ഏലക്കായ കുറഞ്ഞ കുറഞ്ഞ ഉപ്പും പഞ്ചസാര ഇട്ട കാണ്ട് മിക്സിയില അടിച്ച മൂന്ന മുട്ടെടുത്ത കാണ്ട് അങ്ങനെ മിക്സിൽ അടിച്ചിട്ട് ഈ പയം വാട്ടിയത്തുണ്ടാവില്ലേ എന്നിട്ട്ഈ മിക്സിൽ അടിച്ചിന്റെ ഇതില് ഒരു വേറേ പാത്രത്തിഒഴി - ഒഴിച്ചിട്ട് ഈ പയം വാട്ടിയതായി ഇട്ട് കൊടുക്കുക ഇട്ട് മിക്സ ആാക്കി കണ്ട ഇതില് വേറെ പാത്രത്തിലെ- എണ്ണ ഒഴിച്ച് വെക്കുക എന്നിട്ട് ഇീക്ക് ഒഴച്ച് കണ്ട് വെക്കുക നമ്മള്- പയോ മുടിയ എല്ലാം കൂടി മിക്സ് ആക്കണംട്ടോ
ആഹ ആഹ
അങ്ങനെ മിക്സ് ആക്കിക്കാണ്ട് പാത്രത്തൊക്കെ വെച്ചിട്ട്- എന്നിട്ട് അടുപ്പത്ത് വെക്കാ
ഓ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുമ അ കുക്കറിൽ വിസലന്റെ ഇതൊക്കെ ഊരിയിട്ട്ല്ലാംണ്ടാക്ക-
ആഹ കുക്കറിലും ഉണ്ടാക്കാം കുക്കറിലും ഉണ്ടാക്കാം കൊഴപ്പൊന്നുമല്ല കുക്കറിൽ നമുക്ക് ഉണ്ടാക്കാം ഞാൻ കുക്കറില- ഉണ്ടാക്കലിന്റെ- പാത്രത്തില ഉണ്ടാക്കലുണ്ട് ഫ്രൈപന്റെ പാത്രല്ല ആ പാത്ര- ഞാൻ ഉണ്ടാക്കല എളുപ്പമുള്ള കഴിയാണ് അപ്പൊ പിന്നെ- അത് എണ്ണ ഇല്ലാത്ത കടിയായത കൊണ്ട് അതുണ്ടാക്കാ എന്ന് വിചാരിച്ചു എന്നായിക്കോട്ടെ ട്ടാ പിന്നെ വിളിക്കണ്ട